ആഹ് സുഖാണോ?
സുഖാണ് കേക്കണില്ലേ?
ആ കേക്കാപറ്റും
ആഹ് ആഹ് ആഹ് എങ്ങനെണ്ട് രാവിലെ എന്തൊക്കെണ്ട്
ആഹ് രാവിലെ ഇന്ന് ഒറോട്ടിയായിരുന്നു ഒറോ റോട്ടിയും പിൻ ഉള്ളിക്കറിയും വെച്ച് ഞാന് ഉള്ളികറി
ഓ ഓറോട്ടയോ
ഓറോട്ടി അരിപ്പത്തിരിയില്ലേ?
ആഹ് ആഹ്
ആഹ് അരിപ്പത്തിരിയും ഒറോട്ടിയും ആഹ് അരിപ്പത്തിരിയും ഉള്ളിക്കറിം
ആഹ് അയിന് പറയുന്ന പേരാണോ? ഞാൻ പൊറോ പെട്ടന്ന് കേട്ടെ രാവിലെതന്നെ പൊന്നൂ
ആഹ് ആഹ് അല്ല അരിപ്പത്തിരി ഇവിടെ അത് ന്റെ ബിസിനസ് ഉണ്ട് അരിപ്പത്തിരിയാണ് ആഹ് വീട്ടില് ആഹ് കടയിലും കൊടുക്കും ആളുകൾക്ക് ഒക്കെ കൊടുക്കും. രാവിലെക്കെ കടേ കൊടുക്കും. ആഹ് പരത്തുന്നേ മിഷൈൻ ഇല്ല പര പര ത്തിവരുന്ന മെഷീനില് ചുടുന്നത് പാളത്തിവെച്ച അതിന് മെഷീൻ ഇല്ല. പാളത്തിവെച്ചാ ചൂടുന്നത് ആഹ്. പാളംല്ലേ വല്ല്യ പാളം.
പാളം.
ആഹ് ഇല്ലേ ചുടുന്ന പാളം. ചുടുന്ന ചുട്ട് എടുക്കുന്ന ആഹ്.
ആഹ് എന്താണാവോ പൽ ഉം ആഹ്. ആഹ് അപ്പൊ ഡെയിലി അതെന്നെയാണോ?
ആഹ് ആന്ന് ആന്ന് എന്നും എടുക്കും രാവിലെ എന്നും എടുക്കും. കടേലേക്ക് എന്നും കൊടുക്കും ആഹ് അത് മാത്രേ ഒള്ളൂ.
ആഹ് ആഹ്.
പിന്നെ നൊയമ്പിനൊക്കെ എല്ലാ ദിവസവും വൈകിട്ടത്തേക്ക് ഉണ്ടല്ലോ. എല്ലാരും വരും ഓർഡറ് വരും വൈകിട്ടത്തേക്ക് നോയമ്പിനൊക്കെ. ആഹ് അങ്ങനെ അതിനും എടുക്കും.
ന്നുംല്ല്യാല്ലേ പത്തിരി മാത്രം ആഹ് കൊടുക്കും. ആഹ് മെഷീൻ ആവുമ്പോ കൊഴപ്പില്ലല്ലോ അധികം പണി ഇണ്ടാവില്ലല്ലോല്ലെ?
ഉണ്ട് പണിയുണ്ട് എന്നാലും ഈ പറക്കി എടുക്കണം.
കൊ കൊഴക്കണോ നമ്മള് അത് വേണ്ടല്ലോ?
അതിന് വേണ്ട വേണ്ട വേണ്ട അയിന് മെഷീനുണ്ട്. അയിന് മെഷിനുണ്ട് പരത്തി വരികയും ചെയ്യും പിന്നെ ചുടൊണം ഓരോന്നും എടുത്തിട്ട് ചുടണം അയിന് മെഷീനില്ല. ചൂടാൻ മെഷിനില്ല. ആഹ് ഒത്തിരീം ഓർഡർ ഉണ്ടെങ്കി രണ്ട് മൂന്ന് പേരെ വിളിക്കും.
ആഹ്.
അങ്ങനെ..
ഓഹ് അപ്പൊ എത്ര ഒരുപാട് കടകളി കൊടുക്കുവോ?
പണ്ടൊക്കെ ഒത്തിരി കൊടുക്കായിരുന്നു ഇപ്പൊ രണ്ട് മൂന്ന് കടക്ക് ഈ റോഡു പണിയൊക്കെ ആയോണ്ടേ. പോക്ക് ഒക്കെ പറ്റുന്നില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് കടക്കേ കൊടുക്കുന്നുള്ളു.
ആഹ് പ്പൊ രാവിലെ നേരത്തെ കൊണ്ടേ കൊടുക്കണംല്ലേ?
ആഹ് രാവിലെ ഏഴരയൊക്കെ ആവുമ്പോ കൊടുക്കണം ഇവിടെ സ് സൈക്കിളില് കൊണ്ട് കൊടുക്കും ഏഴര ആവുമ്പോ ആഹ് എണ്ണം പറയും. നൂറെണ്ണം ഒക്കെ പറയും ആഹ്.
അപ്പ അയിനനുസരിച്ചല്ലേ?
ആഹ് പിന്നെ അവിടെ എന്തുവാരിന്ന് രാവിലെ?
ഇവിടെ ഇന്ന് ദോശയായിരുന്നു ദോശേം ചട്നിം തേങ്ങാ ചട്നി.
ആഹ്.
ചോറും കറിയൊക്കെ ആയോ ഉച്ചക്കത്തേക്ക് ഇതാ മീൻ അടുപ്പത്താണ്. ആഹ്.
ഉം നേരത്തെ എല്ലാം ഒതുക്കോ?
നേരത്തെ അഹ്. സ്കൂളിൽ പോണല്ലോ കൊച്ചിന് അപ്പൊ ആ നേരം ആവുമ്പളേക്കും ഒരു വിധമാവും പിന്നെ- മീനൊക്കെ അത് കഴിഞ്ഞിട്ട്
ആഹ് ആഹ്
ഒരു ചോറിനുള്ള അവന് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങള് ചോറും ഉപ്പേരി അ ങ്ങനെ എന്തേലും ഒക്കെ ആക്കും
ആഹ് ആഹ്
പിന്നെ എ് മീനോ ചിക്കനോ അങ്ങനെ എന്തേലും ചിക്കൻ ഇണ്ടെങ്കിൽ കൊടുത്തു വിടും മീനുണ്ടെങ്കി പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് ഇരുന്ന് കഴിഞ്ഞ കുറച്ച നേരം വേണല്ലോ അപ്പൊ കുഞ് പോകുമ്പോളേക്കിയും അത് അത് തോട്ട് കഴിഞ്ഞാ പിന്നെ അതിന്റെ പിന്നാലിരിക്കേണ്ടി വരും അപ്പൊ അതാ പൊ അതും പോയി കഴിഞ് പിന്നെ ഇനിയിപ്പോ അടിച്ചു വാര തോടക്കിയ അങ്ങനത്തെ പരിപാടികളൊക്കെ
ആഹ്
ആടെപ്പിള്ളേരു പൊ
ഉം ഇല്ലല്ല പള്ളേർൊന്നുംല്ല പിള്ളേരില്ല ഇവിടെ അതുകൊണ്ട് ആഹ് അതോ ഓളോ ഇല്ല അതോണ്ട് നോള ഇല്ല പിന്നെ ആഹ് മഴ ഇന്ന് രാവിലെ അടഞ് കടന്ന് കടന്നക്ക
ഇന്നലെയൊക്കെ ണ്ടായിരുന്നോ
ഇല്ല ഇന്നലെ ഇല്ലായിരുന്നു വലുതായിട്ട് ഇില്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പം വെയില
ആഹ്
അതുകൊണ്ട് പിന്നെ തുണിഒണക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇന്നും എടുത്ത് ഇട്ട്
ഇന്ന് ഇവിടെതാ ചാറിക്കൊണ്ടിരിക്ക പക്ഷെ വെയിലുണ്ട്
ആഹ് വടപ്പൊ നല്ല വെയില്
ആഹ് ഇനിയിപ്പോ വെയിൽ നല്ല വെയിൽ ചൂടുള്ള വെയില്ണ്ട് ഇപ്പൊ മഴ പോവായിരിക്കും ക്കും നല്ല മൂടലായിരുന്നു സ്കൂളിൽ പോണ ന്നേരം വരെ ഇപ്പതാ തെളിയിന്ണ്ട് അപ്പ നിപ്പൊ തുണിയൊക്കെ ഇടാ
ആഹ് ഞാനിന്ന് കഴു കഴുവാൻ എടുത്ത്ട്ട് വാഷിംഗ് മെഷീൻന്ന് എടുത്ത് എന്നാലും ഇങ്ങനാന്നങ്കില് ഇിട്ട് കഴിയുമ്പോം നീങ്ങാന് ഇങ്ങനാണെങ്കിലും ഇച്ചരി കഴിയുമ്പോം നല്ല മഴയായിട്ട് വരും നല്ല വെയിലാണങ്കില് ഇച്ചിരി കഴിയുമ്പോ മഴയാ അടഞ്ഞി ഇന്നാ കെട്ടിയത് ഉം ന്നാ വെട്ടന്നാ മാ മം പെട്ടെന്ന് മാറും
കണം ഇല്ലെങ്കിൽ ഒണങ്ങിയതും നനഞ്ഞു പോകും
ഉം ആന്ന് ഹമ് ഹമ്
ഇനി ഇപ്പ എന്താ പരിപാടി
ഇന്നീ ഇന്ന് മീനൊന്നും കിട്ടിയില്ല കൊണ്ടുവരാന്ന് പറഞ്ഞു പിന്നെ ചോറ് അത് വെച്ച് വെച്ച് പിന്ന ഉള്ളി തീയൽ വെക്കാള്ളു വടേ
ആഹ്
അങ്ങനെ ഉള്ളി അരിഞ് കൊടുത്തയത് ഉമ്മാ വെക്കുന്ന് ഉള്ളി തീയല് വെക്കുന്
ആഹ് അത് ചെറിയുള്ളിയോണ്ടാ സബോളയോണ്ടോ
ചെറി ഉള്ളി വെച്ച്
ഉം ചറിള്ളി വെച്ച് തേങ്ങ അരച്ചിട്ടല്ലേ
തേങ്ങ ഉമ്മാക്ക് പറ്റത്തില്ല ഗ്യാസുണ്ട് അതുകൊണ്ട് തേങ്ങ വർത്തരക്കുന്നതേ അത് പറ്റത്തില്ല അല്ലാതെ വെക്കാന്ന് പറഞ് മുതിരപ്പരിപ്പൊക്കെ വെച്ച് എന്തുവാന്ന് അങ്ങനെ വെക്കാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉള്ളി അരിഞ് കൊടുത്ത് ഇനി മീൻ കൊണ്ടുവരാന്ന് പറഞ് ഇന്നലെയൊക്കെ മത്തി ഇണ്ട് യിന്ന് ഇന്നലെ മിഞ്ഞാ ന്നും മത്തി വേടിച്ചു
ഇപ്പൊ ഭയങ്കര റേറ്റ്ല്ലേ നല്ലത് കിട്ടാനും ഇല്ലല്ലോ
ആഹ് ഇല്ല മത്തിക്കൊക്കെ ഭയങ്കര നന്നൂറ് രൂപായും അഞ്ഞൂറ് രൂപായും അയില
ആഹ് നല്ല റേറ്റ് ഇപ്പ എല്ലാത്തിനും
ഉം ആന്നു ഭയങ്കര വേല ഉം ആണ്
ഇപ്പൊ മഴ കാരണം ഇനിയിപ്പോ ടോളിംഗ് ഒക്കെ ആയിരിക്കും ഇനിയിപ്പോ
ഉം ആന്ന് അതൊക്കെ വക്കും നെ മഴയയാ അത് വെക്കും പിന്നേ കിട്ടാനും കിട്ടത്തുല്ല െവലയും കൂടും
ആഹ് വെലയും കൂടും
രാവിലെ മേടിച്ചോ മീൻ അതോ രാത്രി ഉം രാവിലെ മേടിക്കുവോ മീൻ അതോ രാത്രി മേടിച്ചു വെച്ചേക്കോ
ചെലപ്പോ വൈകുന്നേരം ഈ വണ്ടികളിലൊക്കെ റോഡ് മെയിൻ റോഡിലൊക്കെ കൊണ്ടുവരുവല്ലോ അപ്പൊ ഫ്രഷാണെങ്കി അപ്പൊ അങ്ങനെ വേടിക്കും ഇല്ലെങ്കില് രാവിലെ മുന്നിൽ കൂടെ നമ്മുടെ മുന്നില് റോട്ടീ കൂടെ ഇങ്ങനെ കൊണ്ടുവരും അപ്പൊ അങ്ങനെ ചെലപ്പോ വൈകുന്നേരം ഇങ്ങനെ നല്ല സീസണൊക്കെ ആവുമ്പളേ ഒരുപാട് ഇങ്ങനെ അതും വൈകുന്നേരം ആവുമ്പോ റേറ്റും കുറവായിരിക്കും വൈകുന്നേരം ആറ് മണി ആഹ് സമയത്ത് ക്കാവുമ്പോ അപ്പൊ നല്ല ഫ്രഷൊള്ള കിട്ടും അല്ലെങ്കില് പകലാവുമ്പോ പിന്നെ റേ റ്റും കൂടും പിറ്റേ ദിവസത്തേക്കേ ഈ റേ റേറ്റും കൂടും പിന്നെ മുന്നിൽ കൊണ്ടുവരും മുന്നില് വ വണ്ടീല് വരും വണ്ടില് ഓം മറ്റേ ഓട്ടോയിലിങ്ങനെ കൊണ്ട് വരും അപ്പൊ അങ്ങനെ ചില ദിവസം മേടിക്കും ചെല ദിവസം സാധനത്തിന്റെ ക്വാളിറ്റി പോലെ ചെലപ്പോ നോക്കുമ്പോ പഴകിയതായിരിക്കും
ഉം ങ ഇവിടെയും കൊണ്ട് വരും പിന്നെ ഇവിടെയും രാവിലെ പോയി മേടിക്കും
മേടിക്കും പൊറത്തു പോയി
ഉം ആഹ് പൊറത്ത് ജംഗ്ഷനി പോയി വേടിക്കും ചെലപ്പം എന്നിട്ട് മാൾടെ ആ ളുകളുടെ കൈയ്യിന്ന് മേടിക്കും
ആഹ്- ആഹ് ഇപ് ഇപ്പൊ ഈ നേരത്ത് ഇതിനേക്കാട്ടില് നല്ല വെല ചി ക്കണ എന്തേലും പറിയും ക്കാം അപ്പൊ പിന്നെ ഇത്ര റേറ്റു ഇല്ല രണ്ടു ദിവസത്തേക്ക് ഇണ്ടാവും ചെയ്യും
ആഹ് രണ്ടു ദിവസത്തേക്ക് എടുക്ക രാവിലെയും എടുക്കാം അപ്പത്തിന്റെ കൂടെയൊക്കെ എടുക്കാം പറ്റും
ആഹ്
രണ്ടു ദിവസം മുമ്പ് അങ്ങനെയായിരുന്നു രണ്ടു ദിവസം മുമ്പ് രാവിലെ വെച്ച് ഉച്ചക്കത്തേക്ക് എടുത്തത്
ആഹ് ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക
ആഹ്
പിന്നെ അയിന്റെ പിന്നെ വേറൊന്നും നോക്കണ്ടല്ലോ ടെസ്റ്റാവും ഇനി കറി കറി കറി പറഞ്ഞിങ്ങനെ നടക്കും
ആഹ് ഒരു കറി മതി അതാവുമ്പം എന്തേലും സവാള കച്ചമ്പറു പപ്പടോക്കെ ആക്കി അത് മതി മറ്റേത് തോനെയും കറി വെക്കണം
അതെ
മെഴുക്ക് വരട്ടി അതും ഇത് ന്ന് പറഞ്ഞ്
ഏമ് ഇക്ക്യായാല് എന്തേലും നോൺ വെജ് ഇല്ലെങ്കിൽ ചോറും പോവത്തില്ല
ഉം ആന്ന് ഒരു ദിവസം എറച്ചി കൂട്ടിയാ പിറ്റേന്ന് കൂട്ടത്തില്ല പിറ്റേന്ന് വേറെ എന്തേലും വേണം
അപ്പോ മറ്റേ സ സൺഡേയ്സിലൊക്കെ കൊടുക്കണോ ഫുഡ് മറ്റേ പദ്ധതി
ഇസ്സ് എവിടേ
കടകൾല്
ആ കടയില് കൊടുക്കും പിന്നെ ഈ കല്യാണ വർത്തൊക്കെ വരത്തില്ലോ ആ ഡെയ്ലി ഒരു കടയില് രാവിലെ കൊടുക്കുന്നുണ്ട്
ആ ഇത് ശനി ഞായറൊക്കെ കൊടുക്കണോ
ആ എല്ലാ ദിവസവും എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് രാവിലെ നൂറ് നൂറൊക്കെ അതേ ഒള്ളൂ
എവിടെയും പോവാനൊക്കെ പാടായിരിക്കു അല്ലേ
ഉം ആ ജംഗ്ഷന് വരെ രാവിലെ പോവാൻ പാടുണ്ട്
അല്ല പോയി നമ്മള് നിക്കാന് ഇ ഡെയ്ലിങ്ങനെ കൊടുക്കണ്ടപ്പോ.
ഉം അതെന്നേ
പോയി പോരണ്ടിവരും എവ്ടങ്കിലും. പോയിട്ട് സ്റ്റേ ചെയ്യാനൊക്കെ പാടായിരിക്കും
ആഹ് ആഹ്
ഡെയ്ലി കോട്
ഏട്ത്തിയോ ത്തിരി ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റും റോഡ് പണിക്ക് ശേഷം അങ്ങനെ ആരും കടകളിൽ പോ പോന്നില്ലായിരുന്ന എടയ്ക്ക്. ആരും പോവുന്നില്ലല്ലാ പോവാത്തോണ്ട് അവര് പിന്നെ വേണ്ടാന്ന് പറഞ്ഞാന്.
ആഹ് ആഹ്
ഇതെല്ലാം അങ്ങ് പോവയും ചെയ്ത്. പിന്നെപ്പോ ഒരു കടയിലേയ്ക്കൊക്കേ ഒള്ളൂ.
ആ ഞങ്ങടെ ഈ സൈഡ്ലൊക്കെ ഇങ്ങനെ വെച്ചാ ചപ്പാത്തി കമ്പനി പർഞ്ഞിട്ട് അപ്പോ ചപ്പാത്തി. ത്തിയും പൊറോട്ടയും പത്തിരി അങ്ങനെ ഈ മൂന്നയ്റ്റം മാത്രം.
ആഹ്
കറി മ ഒന്നൂല്യ ഈ മൂന്ന് ഐറ്റം മാത്രം ങ്ങനെ പാക്കറ്റിലായിട്ട്.
ആഹ്
വാണ്ട ക്വാണ്ടിറ്റി പിന്നെ അതേപോലെ ഓഡർ കൊടുത്തഴിഞ്ഞാല് എത്ര എമൗണ്ട് വേണം. എത്ര എണ്ണം എന്നുള്ളയ്ന് നോക്കിട്ട് അയ്നനുസരിച്ചിട്ടും.
ഉം ഇവ്ടെ ചപ്പാത്തി അങ്ങനെ അന്നേരം പൊടി എടുക്കുവാ അല്ലാതെ പൊടി വെച്ചേക്കുവല്ല വെച്ചേക്കാൻ പറ്റത്തില്ല ആ പൊടി. ഇന്ന് രാത്രി അന്നേരം തന്നെ ആട്ടപ്പൊടി മേടിച്ച് ഓഡർ അനുസരിച്ച് എടുക്കോ. കൊറച്ചോഡർ ആണെങ്കിൽ മേടിക്കത്തുംല്ല അവര് പറയും ബോ ത്തോനേ ഓഡർ വരുവാണെങ്കിലേ എടുക്കുന്നോളന്ന് പറയും.
ആഹ് അതെ
പിന്നെ ചപ്പാത്തി എല്ലാർക്കും ഇഷ്ട്ടാ അതുകൊണ്ട് പിന്നെ അയലത്ത് ബന്ധുക്കൾക്കിടക്കെടുത്ത് ഇതൊക്കെ ചോദിക്കും.
ആഹ്
വേണോന്ന്. അങ്ങന അവര് വേണോന്ന് പറയാ.
ഓക്കെ ശരി ഇഞ് പിന്നെ വിളിക്
ആ ഓക്കെ ഓക്കെ. ഓക്കെ ശെരി.